ആഹ കേക്ക്ണില്ലേ ഇവിടെ മഴ ആേഞ്ചിന്റെ പ്രശ്ന
ആഹ ആഹ് വെറുതല്ല അടിച്ചിട്ട് ഞാനൻ വിചാരിച്ചേ ഇങ്ങള് അടിച്ചിട്ട് എന്താ പോ എടുക്കാത്തെഎന്തൊക്ക
ഉം ബി എസ് എൻ എൽ ആയണ്ട് അങ്ങനെയണേ പെട്ടെന്നാണ് കിട്ടൂല കോള് ഇതിക്ക്കാണുന്നില്ല ഉ ഇവിടെ റേഞ്ചിലോടത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പായണം ഉം ചായ കൂടിയെ കെകഴിഞ്ഞു ഉ ചായ കുടിയന്നെ പ.. പാത്രം മോറി ചോറൊന്നും കാട്ടില്ല
ഏ
ഉമ്മറത്തുകുറച്യ്ഞ്ഞിട്ട് വെക്കാമയല്ലേ ഇല്ലെ ഔത്തുപോയി കുത്തിർന്നാ കെർ ചേരം ഉം.. ആഹ് രണ്ടു നേരം വെക്കല്ലന്നെ ഇവിടെ വിരുന്നാരും നാത്തൂന്മാരൊക്കെ ഇണ്ടായേണ്ടേ
ഏ ഇവിടെ ഇണ്ടാ അതുവോരൊക്കെ ഇണ്ടന്നിട്ട്
ഒരു നാത്തന്ന തന്നെള്ളു അപ്പൊ പിന്നെ ഉ തിളക്കണ്ട്
വൈകുന്നേരം വേറെ വക്കലാവ ഞൻങ്ങ അ വൈകുന്നേരം വേറെ വക്കലും
ആ് നമ്മടെ പാക്ക് ചൂടോർക്ക കിട്ടണം ഇപ്പ മഴയത്ൊണ്ട് പെട്ടെന്ന് കേടരുണ്ട്േ റശൻമ്പൊടിയ തൈകൊക്കെ
ധൈര്യമല്ലേ ഞങ്ങളൊപ്പ അത്തന്നെ വിശമുരി ത അലൊണ്ട് രണ്ടു നേരത്തിനന് ഉള്ള വെക്കാൻ പറ്റൂില്ല
ആഹ അതന്നെ അ കൊറച്ച് നാളെന്നെ ഇന്നലെ കുറച്ച് വേറെ ബാക്കിണ്ടായപ്പോ തന്നെ കേടുന്നു രാത്രി ആപ്പത്തിന് പിന്നെ അപ്പ അങ്ങനെ
ഞങ്ങള്ൾ നേരം വെക്കിട്ട തീമട്ടക്കും അത്തനെയൊക്കെ നമ്മള് തീപോട്ടും വെറുതെ ഇന നേരത്തെ കാലത്ത് വെച്ചക്കുന്നു
ആഹതന്നെ
ഞങ്ങെളെ അടുത്ത പെരയിലൊക്കെ ഇപ്പോ ഊറ്റീട്ട് ചെമ്പട്ടീല് ആയിറ്റ്ണ്ടാവും ഓരിങ്ങനെ പറയാ എപ്പളാ ഇങ്ങള് ഇങ് നല്ല വേഗം ഞങ്ങക്ക് സാധാ അടുപ്പാണ് പൊകയില്ലാത്ത അടുപ്പല്ല അതാ പറഞ്ഞെ പൊറത്തക്കാണ് അടുക്കള സാധാ അടുപ്പാ വേഗം തീപിടിച്ച് ച്ച് വേഗം വെള്ളം തെളക്കും ചായേം കടിണ്ടാക്കാ അ അയിനും തീമട്ട്
ഉം ഇവിടെ അങ്ങനെ വെറകിന് ബുദ്ധിമുട്ട് ട്ടാണ് പക്ഷെ എന്നാലും റേശൻ പീട്യേത്തെ അരിയായോണ്ട്
ഏഹ് ഇവിടെ വെറുഗിനൊന്നും ബുദ്ധിമുട്ടില്ല വെറുകൊക്കെ പള്ളറച്ച്ണ്ട് പിന്നെ ഒരു വെറുകോര ചോരുന്നുണ്ട് ആഹ് വെറുകോര സീറ്റിൻ്റെ എന്തോ കൊഴപ്പായിറ്റ് ആഹ് ഇവിടെ ആഹ് കൊ ഏ ഇള്ള തൊടൂത്തത്.
ഉം അങ്ങനെയാണ്ല്ലേ
ഉം
ഇവിടെ പിന്നെ റോഡ് സൈഡിലായതോണ്ട് വെല്ല്യ സ് സ്ഥലങ്ങളൊന്നുംല്ലേ അങ്ങനെ വെറകൊക്കെ വാങ്ങി
ഞങ്ങക്ക് സ്ഥ കൊറച്ച്ണ്ട് സ്ഥലച്ചിട്ട് തറവാട്ടിന്നലെ ഇണ്ട് അപ്പൊ അവിടുന്ന് ആദ്യൊക്കെ തേങ്ങതൊക്കെ കൊണ്ടരുമ്പോ അന്ന് ഇപ്പോ വെറകൊന്നും കൊണ്ടരലില്ല ഇബടത്തെന്നെണ്ട് ഈ സാധാ അടുപ്പായത് കൊണ്ട് അതിനാത്രം വെറുക് വാണ്ട. വെറുകൊക്കെ പള്ളറച്ച് ഇണ്ട് ഇവിടെ.
വടെ വേറെ ഇല്ലാത്ത പ്രശ്നണേ വെറക് ഉണ്ടെങ്കി സുഖണ് ഒക്കെ അടുപ്പത്തന്നെ വെച്ചാല് കാരണം കറിക്കൊക്കെ കിട്ടണം ന്നൊള്ളൂ അപ്പ തന്നെ കറിക്കൊക്കെ കിട്ടിയാല്
ആഹ് ഇൻക്കും ഇഷ്ടല്ലേ ആങ്ങക്കൊക്കെ ആദ്യം അങ്ങനെയ്നു ഇവിടുന്ന് ഇങ്ങനെ മീൻ വേങ്ങീട്ട് പത്ത് മണി ആവും നമ്മളെ ചോറൊക്കെ വെന്ത് തിയൊക്കെ കട്ടാറീട്ട് മീൻ വണ്ടി ഇങ്ങനെ വരും
ആഹ് അപ്പൊ പിന്നെ കാര്യല്ലല്ലോ
പിരാന്ത് പിടിക്കും ചെയ്യൂ ട്ട് പച്ചക്കറി ചാറാണെങ്കി വേ അണ്ട് വെച്ചക്കും ചെയ്യും മീനണ്ട് വലിച്ചെക്കും ചെയ്യോ
ആഹ് അങ്ങനാണ്ല്ലേ
ആഹ് വടെപ്പ വലിക്കനൊന്നില്ലട്ട ഇമ്മപ്പൊക്ക ഓൽക്കൊക്കെ വലിക്കണം പ്പ പിന്നെ വലിക്കണന്നില്ല കായം പരട്ടിക്കാണ്ട് ഫ്രി ജ്ക്കാണ്ട് വെക്കും എപ്പഴാ ചൂടോട്‌ക്കെ പൊരിക്കാ തിന്നും
ആഹ് അതന്നെ വടെ പ്പാക്കും ഇനിപ്പ എപ്പ ഓക്ക വിരുന്ന് അങ്ങോട്ട് ഒട്ക്കെ പോവാണെ ങ്കി ഞങ്ങളൾ ഒറ്റക്കാണെങ്കിൽ ഞങ്ങക്ക് ഒന്നും വക്കണ്ട ട്ടോ ഞങ്ങൾ വന്നിട്ട് അപ്പ പൊരിച്ചോണ്ട് ആഹ് നേരത്ത് കറി
ആഹ്
ഇപ്പ അവിടെ അങ്ങനെണ് ഇമ്മഞ്ഞിപ്പോ വിര്ന്ന് പോയാലും
ആഹ്
ഒറ്റക്കന്നെ ചോറുന്നു പേര്
ആഹ് ആഹ്
നമ്മള് കകടക്കണെങ്കിലൊക്കെ വിളിച്ചൂല ആഹ് ആഹ് ഇപ്പൊ മറ്റേ ജോലിക്ക് പോവേണ്ട് ചെറിയ എന്ത ബിസിനസ് പണിയില്ലേ
ഏഹ്
ഇതറ്റേ ഇതെ പൈസ പിപ്പിച്ച്ണെ വാടകൊക്കെ വാടക വാടകക്ക് പൈസ പിരിപ്പിച്ചൂല്ലേ മുതലാളിന്മാരെ കടയന്നൊക്കെ ഉം വാടക പിരിപ്പിച്ച്ണ പണിയാണ് ഇപ്പാക്ക്
വാടക
വാടക ഈ കടയത്തെ വാടക ഉണ്ടാവൂലേ സ്ഥലത്തിന്റെ വാടക
ആഹ്‌
അങ്ങനെ ഓരോ കടയിന്ന് പൈസ അങ്ങനെ വിപ്പിക്കണ പണി
അ എന്താണ് നിങ്ങതാണ് കട
അല്ല മുതലാളി ഉണ്ട് വേറെ അപ്പൊ മുതലാളിമാരെ കൊറേ കട ഉണ്ടാവും അപ്പൊ അന്നത്തെ അന്നനത്തെ വാടക ഇങ്ങനെ
പിരിക്ക പിതിരിക്ക ആഹ പൈസ പിരിക്കാൻ പോവാ
ആ ആ എന്നിട്ട് നമ്മൾ മുതലാളിക്ക് കൊടുക്കും
ഉഏ
ആ പണിയാണ്
ഓ ഓ ഓ
പ്രായമായതോണ്ട് പിന്നെ അങ്ങനത്തെൊക്കെ പണിയൊക്കെ കഴിയൂ
ആ ശരിയന്നെയാണ് ശരിയന്നെയാണ് പാവാണ് അയിന്റെ അത്യാവശ്യത്തിന് അതിന്റെ കാര്യത്തിനൊക്കെ ഒരു മീനിനെങ്കിലും ഉണ്ടോ പൈസ
അതന്നെ എന്നല് പിസ്കൂല മറി എത്താപ്പ വേര പിസ്കിച്ച
ശരിയെന്നെ എന്റെപ്പാ അള്ളാ എന്റെപ്പനെ പറയണ്ട എന്റെപ്പ ഇത്വർക്കും ഗൾഫ് കൂട്ട് വന്നിട്ട് അ ഇവിടെ പണിക്ക് പോവന്നെ പണിക്ക് പോവന്ന് പറഞ്ഞാൽ ഉപ്പക്ക് ഒരു സൂപ്പർമാർക്കറ്റിൽ ചെയ്യന്ന് ഇട്ടിക്കൊണ്ട് വരുമ്പോ പള്ളറച്ച മീനും ഇറച്ചും പച്ചക്കറിയും അപ്പൊ കുറച്ച ദിവസം മുന്നേ ഞാൻ പോയപ്പുണ്ട് ഇറച്ചി വന്നിക്കണ് മീന് അത എന്ത് വാപ്പാണെങ്കിൽ നല്ല നല്ല മീനും വേണം നമ്മള അ അയല മത്തി എത്തണംന്ന് അതൊന്ന അവിടെ കൊ ല്ല ബോട്ടുമില്ല ഇക്കാക്ക് പറ്റൂല പിന്നെ ഫോട്ടായിട്ട് പോകൽ ക്രന് രെ മുതൽ എന്നനര പറഞ്ഞ ഞങ്ങളൊക്കെ കണ്ട എല്ലേ മുതലും വരിച്ചു കൊണ്ടപ്പോ ഇന്നട അത തിന്നിട്ട് വരിച്ചണംന്ന് പൂളറിയീ അപ്പൊ ഇങ്ങനെ പച്ചു പൂളൊന്നും പറ്റൂരട്ടാ പൂളാ ചേമ്പ് കാലത്തൊന്നും പറ്റ ഒക്കെ കണ്ടാ വേടിച്ചോണ്ടുവരും ഇല നല്ല ഇഷ്ടമാണ് മുരിങ്ങേന്റെ ഇല ന്നെ അങ്ങനെയ ഒക്കെ ചന്ത ഇവിടന്ന് അങ്ങാടിന്ന് കിട്ടനൊക്കെ വാങ്ങി വരും ഇല എല്ലാം ഇഷ്ടമാണ് കുറച്ച് കുപ്പേര് തന്നെ അ ഒരായിട്ടും രണ്ടായിട്ടും ഒന്നും പോരാ ഉച്ചക്കൊക്ക നല്ല എന്തേലും കൂട്ടാനും ചോറും വേണം രാത്രി പൊക്കും പക്ഷെ എന്താ ചൂടുള്ളത് വേണം ഇപ്പ ഇങ്ങട്ട കൊണ്ടുന്ന മീൻ ഇപ്പ തന്നെ നന്നാക്കി പൊരിച്ചടുക്കും കാത്തക്കമ്പഴ അപ്പൊ ഉമ്മ പറയും പിന്നെ ഇന്നലെ കൊണ്ടുന്നത് എന്ത കാട്ടുന്നത് ഞാൻ എന്താച്ചാ കാട്ടിക്കൊള്ളാൻ പറഞ്ഞു
അതെ
ആ മീന് പിന്നെന്താ കാട്ടുകെന്നറിഞ്ഞു കുടുംബം വരിയോളും ഇപ്പൊക്കെ അതൊക്കെ പഴുപ്പൊ പോക്കില്ല ഇപ്പൊ ഷുഗറൊക്കെ കയിറ്റും പിന്നെ കാലുമേ ഇതാണ് മുറിയൊക്കെ ആയിട്ട് ഉണങ്ങഞ്ഞിട്ട യിട്ട് അപ്പ ഇക്ക പോ ല്ല എന്റെ ആങ്ങളമാര് രണ്ടാളുണ്ട് ഓൾ രണ്ടാളും പറഞ്ഞ് പോവരുത് പോവരുതെന്ന് പറഞ്ഞാലെ ഇപ്പോ പോയിന്ന് അപ്പന്ത കടക്ക് പോകുമ്പോ ഉപ്പാന്റെ ചെലവും കഴിയും നല്ല പാല് ചായ വേ ണം ആറ് രണ്ടും മൂന്നും ക്ലാസ്സൊക്കെ വരും ഇപ്പൊ പെരെന്ന് വാങ്ങും കടയിൽ പോയിന്നൊന്നും ആദ്യം പാൽപ്പൊടി ഇങ്ങനെ കൊണ്ടരുവാരുന്നു അപ്പൊ എന്താന്നറിയോ അവിടന്ന് നല്ല പള്ളർച്ച് ചായ കടി കുടിച്ചു പോകും ചിലപ്പം ചോറും കൊണ്ട്പോകും ഹോട്ടലത്ത് ചോറ് ഇഷ്ടല്ല ചോറും കറൊക്കെ ഇമ്മആക്കി കൊടുക്കണം രാത്രി ഇമ്മ എന്താ പണി ചെയ്ത് തലേ ദിവസ ചോറ് വേവും പകുതി വേവിച്ചിട്ട് അവി വെക്കും എന്നിട്ടത് രാവിലെ നല്ല ഒന്ന് കൂടെ വേവിച്ച അതും കാരണം മീൻകറിയ ഒന്ന ആകാണ്ട് വെക്കും മീൻകറിയ പറ്റോള്ളൂ പച്ചക്കറി ചാറൊന്നും പറ്റൂല
ഉം പറ്റില്ലല്ലേ ല്ലെ
രാവിലെ തന്നെട് വെക്കുംന്ന് ചായങ്കടി ടിക്ക് അതും കൊടുക്കുക മരുമോൾക്കും അതുന്നെ ഇഷ്ടം ഉമ്മാ ക്കുംഅതന്നെ ഇഷ്ടം ന്ന ഇഷ്ടം ഒരു ഒരാളെ പെണ്ണട്ടിട്ടുള്ളൂ ട്ടാക്കി കൊടുക്കും എന്നിട്ട് പിന്നെ പോകുമ്പോ ബാക്കിയുള്ള നമ്മള് ചായ കുടിച്ചേതിന്റെ ബാക്കി പത്തണക്ക് കുടിക്കാനന്ന ചായോ ഒരു ഫ്ലാസ്ക് നിറച്ച് പാൽ ചായേം കൊണ്ടുപോവും കടിയും കൊണ്ടുപകും
ഉം ചായൊക്കെ കേടാണ്‌ അങ്ങനെ കു
ചായ എല്ലാം കുടിക്കൂ അന്നോ എന്ക്കൂ അനെ പറഞ്ചീ പാൽ ചായ കുടിച്ച് കഫക്കെട്ട് അറയും എന്ത് അതിനെല്ലാം വീടിയമാണ നല്ലസി ശ്രമിക്ക
ഉം ചിലർക്ക് അങ്ങനെ ഉം അതെ ഇന്റപ്പ അങ്ങനെയിരുന്നു വീടിയൊന്നും വലിച്ചൂല പക്ഷെ ഷുഗർ ഇണ്ടായോണ്ട് കട്ടൻ ചായ എടുക്ക എടുക്ക് കിട്ടണം
ഉം ഇത് തന്നെ ആദ്യക്കെ ക്കെ ഇ കട്ടൻ ചായ തന്നെയന്ന് ഇപ്പൊ പാൽച്ചായ എന്നിട്ട് ഷുഗറെ ഏറി ക്കെ മദരടൂല മദര ഇടാതെ ചക്കര ടൂ കുറെ കുടിച്ചോക്കി ഇട്ടും വേറൊക്കെ ചെയ്തിന്നു
കുറെ ആയി കൂട്ടുകാരന് കുറെ നാളുകൾ ഗൾഫിലായൊണ്ട് ശ്രദ്ധിക്കാവുന്ന - തടിയൊക്കെ പറ്റെ മെലിഞ്ഞു വന്നത് പക്ക
ഉം കറിയൊക്കെ വയ്ക്കില്ലേ
ഉം പേരെക്കൊക്കെ ഇവിടെ അടുത്തായൊണ്ടേ എപ്പഴും ഇടക്കിടക്ക് പോകലാ ഇപ്പ ഇപ്പൊനും വൈകുന്നേരം പോവുവാണെങ്കിലെ രാവിലെ വരാ അങ്ങന
ആ അതുകൊണ്ട് നമ്മക്ക് കൊറച്ച് ദൂരായ കാരണം
അതിന് സുഖമായിഞ്ഞാല് ആങ്ങളരൊ ന്നുല്ല അപ്പൊ ഞാനൊറ്റക്കോള്ളെ ഇമ്മറ്റക്കള്ളു അപ്പൊ എല്ലാവശ്യത്തും ഞാൻ തന്നെ വണ്ടണം ബാക്കില്ലോല്ലോക്കെ വ്ട്ടാണ്
ഏ ആങ്ങളാരില്ലല്ലേ, ഏട്ത്തി, അനിയത്തിയാ, പിന്നെള്ളെ ഏട്
ക്ക അണ്ട് പെൺകുട്ട്യാള് അഞ്ച് പെൺകുട്ടി ആളാ മൂന്ന് ആ മൂന്ന്ഏട്ടത്തിയാള് ഒര ഒരു അൻജത്തിം അഞ്ചൾക്കാര് ഉം എല്ല ല്ലത്തിനും ഞനെന്നെ മണ്ടണ്ടെ
ആഹ് അഹ് ന്നന്നായി ഇബെടെ ബടപ്പം ഇജണ്ട് ഇജനോള്ളു?
ഇവടെ ഇഞ് എളച്ചണ്ട്
ആഹ് ആഹ് പെണ്ണ്ട്ടിക്ണോ?
ഓം പെണ്ണ് കെട്ടീട്ട് മാണം വേറെ പോകാൻ
ഏ എന്തായി പെരക്കിക്ണാ
പണി കഴിഞ്ട്ടില്ല അയ്ന് ഇപ്പോ ബുദ്ധിമുട്ടാണ് അങ്ങനെ പൈസ വാണ്ടേ അങ്ങ് തട്ടി മുട്ടി തട്ടി മുട്ടി വാർപ്പോക്കെ കഴിഞ്ന് വ തേപ്പൊക്കെ കഴിഞ്ന് പക്ഷെ ഇഞാണ് പൈസ പരിപാടി വയറിങ്ണ്ട് അടിപ്പണിണ്ട് ഹ് ഇല്ലെ ആകെ ഒരു നെലന്റെ ചെറിയ വീടാ
ഇന്റെത് ആഹ് അപ്പോ ഓൻക്കെന്താ പണി
ഡൈവറാണ് അതെന്നെ മഴ ആയോണ്ട് ഇണ്ടാവൂല
അതനെ ഇന്റെ മാപ്പളീം ഡ്രൈവറാണ് മോളെ പെര്പ്പണി അതാ പൗത്യാക്കി ഏത് വാർപ്പ് ഇട്ടിട്ട് ഔടെ കെട്ക്ണതാ
ഉം അതന്നെ എന്നോ ഇട്ത്നട്ടോ ആകെ കാട്ട്മുക്ക്ല് ഒരു പേരട്ത്ത്ട്ട് ഞങ്ങള് ആദ്യം സ് വല്ല്യത് ഇത്പ്പ ഔടെ ച്ചൂര് പണി കയ്ഞ് കുടിര്ന്ന്
ആ
അ അ അയ്ക്കോളും അയിന് നേരായിറ്റ്ണ്ടാവൂല അതെന്നെ ഇവിടെ ഞ്ഞിപ്പോ ഒരു മരോള് വെര്ണ്ടേ ആ വടെ
ബടെ പിന്നെ ജിയാൻ വിജാര്ച്ച്ക്കും ബടെന്നെ മത്യേനി ഞ്ഞ് പെരൊന്നും മാണ്ടില്ല്യേനിജാര്ച്ചും
ഏ പർഞ്ഞിട്ട് കാര്യയ്യ മോളെ പർഞ്ഞ്ട്ട് കര്യയ്യ ഒര് എളച്ചി വരാള്ളെല്ലെ ഓൽക്കു അത് വല്യ രസാെന്നുണ്ടാവൂല
ഇവ്ടെ പിന്നെ അങ്ങൻത്തെ മൂത്തച്ചി എളച്ച്യേ നാത്തൂന് അങ്ങൻത്തെ പ്രശ്നാെന്നു ഇവ്ടെല്ല
അതല്ല അങ്ങനല്ലല്ലോ അത് വര്മ്പളല്ലേ അറിയാെള്ളൂ
അത് ശെരിയാ നമ്മള് അത് സെരിയന്നെട്ടോ ഇപ്പൊ ഇഞ്ഞ് വര്ണെ ഏത് കാേലത്ത്ക്കാന്ന് പറയാ ൻ പറ്റൂല്ല
ഞാനക്കെ അങ്ങൻത്തന്നെന്ന് മാേള പർ ഞാനാെറ്റക്കാെര് മരോളെന്നൊള്ളേനി പിന്നെപ്പോ കൊറേ കാ പിന്നെ
ന്നായ്‌കോട്ടെട്ടോ ഞാ പിന്നെ വ് ച്ച ശെരി